ഹലോ
തെരക്കാണോ
ആഹ് ഇല്ല പറഞ്ഞോളൂ കേക്കാമോ ആഹ് എന്നാ വിശേഷം പിന്നെ അവടൊക്കെ എന്തരക്കെയുണ്ട് വിശേഷം
ആ ഇവിടെയൊക്കെ നല്ല വിശേഷം ഇന്ന് മഴയൊന്നും പെയ്തില്ല ഓ ഇന്ന് മഴയൊന്നും ഇല്ലാ
അങ്ങനെയാ
ഇന്നലെയൊക്കെ അത്യാവശ്യം ഒണ്ടായിരുന്ന്
ആ ഇവിടെ ഇന്ന് മഴ പെയ് ഇവിടങ്ങ് നല്ല വെയിലാർന്ന്
ആഹ് ഇവിടെയും അത് തന്നെ ത്തി ചൂടും ഉണ്ടല്ലേ അ അ ആ മഴയില്ലെ തന്നെ ചൂടാ
ആ ഒരൂസം പെയ്തില്ലെങ്കി പിന്നെ ഭയങ്കര മഴ ചൂടല്ലേ
അതെ അതെ അതെ. ചോറൂണൊക്കെ കഴിഞ്ഞാ
ഇല്ല. ഇനി കഴിക്കണം
അ അ ആ പെരുന്നാളൊക്കെ അങ്ങനെ ആ ഞാൻ ചോറുണ്ട് ഉം പെരുന്നാളാ
പെരുന്നാള് ഇങ്ങനെ നിൽക്കുന്നു മറ്റന്നാളല്ലെ നമുക്ക്
ആ നമുക്ക് മറ്റന്നാള് അവിടൊക്കെ ഭയങ്കര അരങ്ങാണോ? അവിടെ അരങ്ങാണോന്ന്
ഏയ് അങ്ങനൊന്നൂല്ല
ല്ല ഉം ഉം ഉം ഡ്രസ്സൊക്കെ എടുത്തോ?
ഇല്ല. ഇനി എടുക്കണം. നാളെങ്ങാനും പോണോന്ന് വിചാരിച്ച്
ആ ആ ആ
മക്കക്കുപോയെടുക്കാം കൊച്ച് ച്ചു പെരുന്നാളിന് എടുത്തതൊക്കെ ഉണ്ട്.
ആ അതൊക്കെ എല്ലാരും അങ്ങനയാ വല്യ പെരുന്നാളിന് പ്രത്യേകിച്ച് ആരും എടു ക്കേലന്നു തോന്നുന്നു. പിന്നെ വീട്ടി ഇടാനൊക്കെ ഒരെണ്ണൊക്കെ എടുത്താലൊള്ളൂ. ആ ആ ആ സ്‌കൂള് തുറക്കുമ്പേ ഞാൻ എടുക്കുന്നില്ല. ആ ഒള്ളേനൊക്കെ ഒപ്പി ച്ച് വിടാം
ആ സ്‌കൂള് തുറക്കുമ്പേ എ ത്തില്ലെങ്കി നമ്മളെ അവര് വെടിവക്കും.
അതേല്ലേ പെരുന്നാളിന് എടുത്തതുണ്ടല്ലോ
അതൊക്കെയിട്ട് ട്യൂഷനൊക്കെ പോകുന്നുണ്ടാരുന്നു അതിട്ടെക്കങ്ങ് പന്നലാ കുറഞ്ഞപൈസൻ്റെ ഒരെണ്ണം ഉമ്മി എടുത്തു കൊടുക്കാന്ന് വിചാരിച്ച് കുറഞ്ഞൊരെണ്ണം എടുക്കണം
ആ ആ അതെ അതെ അതെ
ഉം എല്ലാരും ഇട്ടോണ്ടു പോകുമ്പേ പിന്നെ ഞാൻ മാത്ര ത്രം പഴേതിട്ടോണ്ടു പോയീന്ന് പറഞ്ഞ് വീ
ആ തന്നെ പിള്ളേര്. നമ്മള്പിള്ളേരെ പേടിക്കണം ഇപ്പം ആ അതെ അതെ
ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വേറെ വെറൈറ്റി പിള്ളേരാ
ആഹ് അതെ അതെ പഴയ പിള്ളേരൊന്നും അല്ല നമ്മള് ഉദ്ദേശിക്കുന്നിടത് ഒന്നും നിക്കേല മക്കളൊന്നും അവരുദ്ദേശിക്കുന്ന ആ അവരുദ്ദേശിക്കുന്ന അവ സാധിച്ചെടുപ്പിക്കും നമ്മളെ കൊണ്ട്
തോന്നും
ആഹ് അതെ അതെ അതെ റിസ്കാ പ്രശ്നണേലും നമ്മള് പറയുന്നത് എടുക്കത്തൂല്ലാ ഇവരീപറഞ്ഞാ ഞ്ഞപോലെ ഉം അവർക്കെതാന്ന് ഇഷ്ടവാ അത്
ആഹ് അആ അവര് പറയുന്നതേ നമ്മള് എടുക്കാൻ പറ്റു.
മ് അതെ അതെരഎ മ് മ് പണിയെല്ലാം കഴിഞ്ഞൊ
ഇല്ല അങ്ങി ഓരോന്നു ഒതുക്കികൊണ്ട് ഇരിക്കുന്നു ഒതുങ്ങിയില്ല.
ആഹ് ആഹ് മ് മ് വേറെന്നാ വിശേഷവൊക്കെ മഴയൊന്നും പെയ് ഇല്ലേ
ഏയ് ഇല്ല ഇന്നലെയും ഇന്നും മഴ ഇല്ല.
ആണോ ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്ന്.
ആഹ് ന്നില്ലേ ഇന്നലെ ഇവിടെ മഴ പെയ്തില്ല മ് മ് ഇന്നലെ വൈകിട്ട് ചെറിയൊരു ഇരുട്ടടിച്ചങ്ങ് പോയതേ ഉള്ള് പെയ്തില്ല.
അ പെയ്തില്ലെങ്കി ചൂടുവാണ്
ആഹ് ചൂടാ നല്ല ചൂടും അരെന്ന് ഇനി ഇന്നത്തെ കാലാവസ്ഥയില് പറയുന്നേന്ന് മഴ പെയ്യത്തില്ലന്ന് പറഞ്ഞാരെന്ന് ആഹാആ അആ പെയ്യത്തില്ലന്നാ പറഞ്ഞെ
ആഹ് ആഹ്
ആ അങ്ങനെ ഇന്ന് മഴ പെയ്തില്ല
ആഹ് ഇല്ല ഇല്ലാ ഇവിടേം പെയ്തില്ല
അആ
മ്
ആഹ് ബും വലിയരുന്നാളിന് എവിടെയ പോന്നാ വലിയ പെരുന്നാളിന് എവിടേയും പോന്നില്ലേന്ന്
ഓ ഒരടത്തും പോ ക്ക് നടക്കല്ലേ ഈപ്രാവശ്യം കൂളും തൊറക്കെന്നില്ലാംകൊണ്ടും പിന്നെ വീട്ടില് ഒന്ന് പോണോന്ന് ഓർത്തിട്ടുണ്ട് നമ്മള് പോയാലുവേ സ്കൂള് തുറക്കുവല്ലെ രണ്ടുദിവസം കൂടെ കഴിയുമ്പോ ചെറിയ പെരുന്നാളിന് പോയായിരു പിന്നെ എവിടേലും പോയാ? അവധിക്ക് എവിടേലും പോയാ?
ആ മ്മള് ബീച്ചിലൊക്കെ പോയി മ് അത് ഇവിടെ അടുത്ത് തന്നെ.
ഉം ബീച്ച് ഒണ്ടോ
ആ ഒണ്ട്
മ് പിള്ളാരെ ബീച്ചിലോ കൊണ്ടോയി പാർക്കി കൊണ്ടൊയി.
ഉ ഉം ഉം
ങ്ങള് പോയില്ലേ കൊച്ചു പെരുന്നാളിന്
ബീച്ചിൽ പോയി ന്ഞങ്ങൾ കൊല്ലം പോയായിരുന്നു
ആണല്ലേ ഉം
മ് ഫാമിലി ആയിട്ട് മൊത്തം അവിടെ
ആ
ഫാമിലി ഞങ്ങളുടെ വീട്ടുകാരെല്ലാരായിട്ടും ബോട്ടിലൊക്കെ കേറി ഉം നല്ല അരങ്ങായിരുന്നു ഡോക്ടപോലെ ഒരു ദിവസം നമ്മൾ പോയി രാവില പോയിവൈകിട്ട് വന്നു
കൊല്ലത്ത് പൂട്ടിക്കിലല്ലെ
ആഇന്നലെല്ലെ
അല്ലാം ബോട്ടിക്കില്ലല്ലോ കൊല്ലത്ത്
ഉണ്ടല്ലോ ബോയിംഗ് ഉണ്ട ലോ സാമ്രണി കുടീല്.
സാമ്രാനികുടി
കൊല്ലത്ത് ഞങ്ങ ളാ ഇവിടെ സാമ്രാണികുടി സാബ്രാണി കുടിയില്ലേ
ആ അറിയാം
അ വിടെ നമ്മുടെ ചേട്ടത്തിയുടെ ഹസ്ബൻഡ്ന് അവിടെ ജോലി
ആണല്ലേ ഞാനും പോയിട്ടുണ്ട് രണ്ടുമൂന്നാല് വട്ടം പോയി ട്ടുണ്ട് ഷടം
ആ അനര് അങനെ നമ്മുക്ക് അത് റേറ്റ് കുറച്ചു തരാം എന്ന് പറഞ്ഞു അയിന്റെ ത്ത ഒരുക്ലിനറാ അവിന്റെ ത്ത്നെതിന്റെ ത്ത് ഓഫറിൽ അങ്ങനെ കോൺടോ ഉ സ്റ്ററിട്ട്യ പിന്നെ ബീച്ചും കാര്യം റ്റോ ഉണ്ട ലോ
ആഉണ്ട് ഉണ്ട്
അമിച്ച് പാർക്ക്
ഉം പാർക്ക് കോവ് ണ്ട്
ആണ്ട് ണ്ട് വല്യ റ്റൂ റൊ ന്നും പോയില്ല ഇപ്രാവശ്യം കഴിഞ്ഞ വർ ഷൊക്കെ പോയായിരുന്നു മൈസൂർ ഒക്കെ പോയായിരുന്നു
അതെലെ ഹ് ഹ് നമ്മള് ഇത് വരെ പോയില കൊച്ച് ഒച്ചൊക്കെ ഒള്ളേനെ കൊണ്ട് പോവാനൊക്കുന്നില്ല
മൈസൂറ് പോയ്ട്ടുണ്ടാ
മ്മ് ഞാമ് മൈസൂരൊന്നും പോയിട്ടില്ല
ഉം ഉം ഉം വെല്യേ ടൂറെവിടെ പോയക്കന്
വല്യേ ട്ടൂറ് ഇത് വരെ പോയിട്ട്ല്ലാ
ഇല്ല ആഹ് പിള്ളേര് പിന്നേ ക്യാമ്പോപൊ
ആഹ്
മ് ഒരാകണം
മ് നീച്ച്ലടന്ന് രണ്ട് വയസ്സൊക്കായി എന്നാലും നിർബന്ധി ന്തും വാശിയൊക്കെയാ
ആ തെലെ
ഇത്തിരികൂടെ ഒക്കെ ആയിട്ട് എവിടെങ്ങിലൊക്കൊന്ന് പോണം ഒര
മ് മ് മട്ത്ത് വരുവൊള്ളൂ പോകാൻവല്യേഎരം നമ്മള് വരുമ്പം നമ്മടെഅ
ആഹ് ശെരിയാ ഇനിപ്പര് സ്കൂളാ ഇനി അടുത്ത സ്കൂൾ അട കുമ്പഴേക്കെ ശെരിയാവൊള്ള്
ആഹ് നമ്മളങ്ങനൊക്കെ ഓർത്താല് മിക്കവാറും പോക്ക്‌ ക്കും നടക്കിൽ നീ പറഞപോലെ എല്ലാം ആഗ്രഹിച്ച് പിന്നേ ആഹ് സമയാമ്പോ എന്തെങ്കിലൊക്കെ പ്രേശ്നങ്ങള് വരും ന്തല്ല പാട് ഞാനിപ്രാശ്യം രണ്ട് മാസവദിക്ക് എവ്ടെല്ലാം ക്കൊ വെല്ലിത് പോണോനൊക്കോ ഓർത്തിരുന്നു ഓരോരോ കാര്യങ്ങൾ ങ്ങൾ നീങ്ങി നീങ്ങി പോമ്പോ ന്നടക്കേല ങ്ങ താപാട് പിന്നീമാസം പ്പിന്നെ ത്യാവഷ്യം മരെ
ആഹ് ഈ പ്രാശ്യോം വെല്നെ പ്പഴും പോലല്ല വയങ്കര മഴയാർന്ന് ഇപ്രാഷ്യം
അതെ അതെ അതെ സ്കൂള് തൊറക്കാറാമ്പേ മഴയുള്ളതാ
ആഹ് ഉള്ളതാ
പോക്ക്‌ നടന്നില്ലാ
ആാാ ഹ്
വേറെ വിശേഷോന്ത് ഇന്ന് സ്
എല്ലാ എന്നത്തും പോലൊക്കെ തന്നെ ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാ പിന്നെ ള്ളിയോ ഞായറൊക്കെ ഉള്ളൂ ഞായറാഴ്ച ദിവസൊക്കെ ഉള്ളൂ
ആന്നില്ലയോ
എന്തെങ്കിലൊക്കെ ഒണ്ടാക്കുള്ളൂ
അ ആഹ്
അല്ലെങ്കിപ്പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും എന്നും തന്നെ ഇത് തന്നെയല്ലേ പണി ഏ ആ പെരുന്നാളിന് ബിരിയാണി വെക്കണം വെക്കണോനോർത്തോണ്ടിയിരിക്കുന്നു ബിരിയാണിയോ തേങ്ങാ ചോറോ മയി ചോറും ബിരിയാണിയും ആയിക്കോ
അ ആഹ്
അവിടൊക്കെ ഒത്തിരി വേ എറച്ചിയൊക്കെ കിട്ടുവോ എങ്ങനെയാ
ഒന്നു തോനെന്നേ കിട്ടത്തില്ല ഒരു കുടുംബത്തിന് ഒന് രണ്ട് കിലോ ഒരു കിലോ
ആ അത്ര ഒള്ളോ
ആ
ആഹ് ഒരു വീട്ടില് അത്ര ഉള്ളു അല്ലേ
ആഹ് അത്ര ഉള്ളു
ത്തും പന്ത്രണ്ടക്കെക്കെ
ആഹ് നല്ലേ ഉം-ഉം ഇവിടെ ആ അത്രങ്ങാണ്ടക്കെ ഒള്ളന്ന് തോന്ന്ന്ന്
ആ അത്രന്ന കാണുളേ ആ അത്ര ഉള്ളു എല്ലാ ഒന്നിച്ച് വെക്കോ അതോ ഫ്രിഡ്ജിൽ കേറ്റി വെക്കുവോ ആ അതാ നല്ലത് പണ്ടെല്ലാ എല്ലാം ആഹ് പണ്ടൊക്കെ എല്ലാം വെ പിചൊക്കെ വെച്ച് വെച്ച് അങ്ങനെയെ തേർന്നേ
ആഹ് ഇപ്പൊ ഫ്രിഡ്ജ് ഒള്ളതു കൊണ്ട് എല്ലാരും അതിനാകത്ത് എളുപ്പം നോക്കിയങ്ങ് എടുത്ത് വെയ്ക്കും
അതാ നല്ലത് നമുക്ക് ആവശ്യത്തിന് എടു ത്താ മതിയല്ലോ നമുക്ക് ജോലിയും കുറവുണ്ട്
ഉം ജോലി കുറവുണ്ട്
അ നന്ന തന്നെ എല്ലാം കണ്ടിച്ചു പെറുക്കി പറ്റിച്ചു ഇറക്കി
ആന്ന് ആന്ന്
ഉം വീട്ടില് പോന്നുണ്ടോ നോമ്പ് പെരുന്നാളിന്
ആഹ് ഇല്ല വീട്ടിലില് പോകല്ലേ വീടൊക്കെ ദൂരെയാ അതുകൊണ്ട് പോകത്തില്ല
ആഹ പോക്കടക്കും. കല്ല ആഹ് പോയാലും പെട്ടന്ന് വരണ്ടേ.
ഉം പെട്ടെന്ന് ഒരാക്കൂട രണ്ടു ദിവസക്കെ പിടിക്കും
അല്ലേ ഉ ഉം ഉം പെരുനാളിന് എങ്ങോട്ടലും പോന്നോ?
പെരുന്നാൾ ഇനിയിപ്പം ബീച്ചിലങ്ങനെ പോണം.
ആ ആ അടുത്ത അങ്ങനെ ഉള്ളത കൊണ്ട് നല്ലത്
ആന്ന്
പെട്ടന്നാണ് പിള്ളേരയും കൊണ്ടൊക്കെ പോവാല്ലേ
ആഹ് പോവാ
ഉം ഉം കൊച്ചോറങ്ങിയൊ
ഇല്ല അപ്പുറത്തെ വീട്ടിൽ പോയായിരുന്നു അങ്ങേര ഫ്രീ ആയിട്ടിരിക്കു
ആഹ് ഉം എന്താ സ്പെഷ്യല്
ഇന്ന് സ്പെഷലൊന്നു ന്ന് മീൻ കിട്ടീല്ല ഞ ഞാൻ പിന്നെ വെറുതെ ഒരു തക്കാളി ഉള്ളിക്കെട്ട് വെറൊരു കറിയും വെച്ച്
ആഹ് അതാണ് മീൻ കിട്ടില്ലെങ്കിൽ തന്നെ എന്തോലും കറി ഒപ്പീരായി
ആഹ് പാടാ മീൻ ക വേണെങ്കി ഇത്തിരി തേങ്ങ അരച്ചിട്ടങ്ങോട്ട് വെച്ചാ പെട്ടന്നാവൂലേ
ആ അതെ അതെ അതെ അല്ലെങ്കിൽ നമ്മൾ എന്തോരം ക ചാലും ഒന്നും ആവുകെല
ആഹ് ഒന്നും ആവാത്തില്ല ഒരു തൃപ്തി വരത്തില്ല
ഉം വൈകിട്ട് ചോറാണോ അതോ
ആ വൈകിട്ട് ചോറാ
ഇവിടെയൊക്കെ അപ്പമാ
റിയത്തില്ല ആ ആ ആ ആ ഉം ഉം
ഉം
മത്ത് ക്കളൊക്കെ ഇല്ലേ
ഉണ്ട് ഉണ്ട് രണ്ട് പേരും ഈ പോത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ് നടപ്പ് ണ്ട് മൂത്തവനങ്ങനെ നടക്ക്ന്ന് ഇളയവൻ ഇവിടെ ഇരിപ്പുണ്ട്
പോത്തെക്ക ഉണ്ടാ
ആ പോത്ത് നമ്മടെ ഇവിടെ പറമ്പിലൊക്കെ ഇഷ് ടം പോലെ നമ്മടെ അല്ല ഓരോരുത്തരും കൊണ്ട് വന്ന് കെട്ടുന്നെ ക്കെ
ആ
അയിൻ്റെ പിറകെ ഒക്കെ പിള്ളാര് പോക്കാ
നമ്മക്കൂണ്ടിവിടെ മൂന്നെണ്ണം
ആണോ
ആ ആ സ്വന്തമായിട്ട്
അപ്പാര് നോക്കുന്നെയൊക്കെ
നമ്മൾ തന്നാ നോക്കുന്നേ
ആണോ
ആ
അ ആ തീറ്റയൊക്കെ മേടിച്ച് കൊടുക്കുവോ അതോ
തീറ്റ നമ്മൾ തീറ്റിക്കും പിന്നെ ആ പുല്ല് കച്ചിയൊക്കെ വേടിച്ചിട്ട് കൊടുക്കും പുല്ലൊക്കെ പറമ്പൊന്നും ആ ഉണ്ട് കുഴപ്പമില്ല വയലൊ ഉണ്ട് വയലിലോട്ട് ഇറക്കിയങ്ങ് കൊണ്ട് പോകും